ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആണോ എന്തെടുക്കുവാ
ഇതാ ഇവിടെ ചോറൂറ്റാൻ പോവാ
അതേല്ലേ ആഹ്
അടുപ്പത്ത്
റേഷനരിയാ
അല്ല
ആഹ് നല്ല ആഹ്
നല്ല വേവുള്ളരിയാ
നല്ല വേവുള്ള ആഹ് നമ്മളിപ്പ റേഷനരിയാ ഉപയോഗിക്കുന്ന ചോ ഭയങ്കര വേവായതുകൊണ്ട് പപ് പ്പക്കൊന്നും ഇഷ്ടമല്ല
ഏഹ്
ഉം റേഷ്നരിയാ ഇവിടെ എല്ലാർക്കും ഇഷ്ടോള്ളു
ജയരി ഇവിടുന്ന് മേടിച്ചിയാ
അതേല്ലേ ആഹ്
ഉം അപ്പൊ അത് എനിക്ക് തെകയില്ല മറ്റേത്
അതേലെ ആഹ് അമ്മക്ക് പിന്നെ അരി അധികം ഉണ്ട് അതുകൊണ്ട്
ആഹ്
ന്ന ഇടക്ക് പിന്നെ സ അവിടുന്ന് എവിടെന്നെങ്കിലും ക്കസരിച്ച മേടിക്ക സബ്സിഡി ഉള്ളരീ
ആഹ് ഹാ ഹ
അങ്ങനെ ചെയ്യും
ഞാന് പച്ചരിം
അതെല്ലേ ആഹ്
ഞാന് നല്ല വേവിച്ചു കൊടുക്കല അല്ല നീ ഇവര് തിന്നില്ല
ആഹ് കറി വേണല്ല
കറിയും വേണതി നല്ല കറിയും
ആഹ്ന്ന് ചാറൊക്കെ വേണം
ആഹ് നല്ല ചാറ് വേണം
ചാറ് വേണം ചാറ് വേണം
അല്ലെങ്കീ അല്ലെങ്കിലേ ഇവർക്ക് ഇഷ്ടല്ല അങ്ങൻത്തെരിയൊന്നും
ആഹ് എന്റെ കെട്ട്യോനും ഇഷ്ടല്ല കെട്ട്യോനും കഴിക്കൂല്ല പക്ഷെനിക്ക് ഭയങ്കര ഇഷ്ട ചോറ് കഴിക്കാ കൊത്തരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്
നല്ല ടേസ്റ്റല്ലത്
നല്ല ടേസ്റ്റാ എനിക്ക് അതിന്റെ കഞ്ഞിവെള്ളം കുടിക്കാ
ആഹ്
ഭയങ്കര ഇഷ്ട
ഉ
പെരുന്നാളായിട്ട് ആരും വിളിച്ചില്ല
വിളിച്ചു വിളിച്ചു അംഗൻവാടിത്തെ പിള്ളേരെ എല്ലാരും വിളിച്ചു ച്ച്ണ്ട് എനിക്ക് പോവാൻ മടി
ഉ
ആ പിള്ളേര് അമ്മള് പോയിട്ട് വാ പോയിട്ടുവാർഞ് ഞാ വർഞ് ഞാ
ഒരു സ്നേഹം കൊണ്ട് വിളിച്ചതല്ല പോയിട്ട്
എനിക്ക് മടിയ
പള്ളിയി പോണംന്ന് വിചാരിച്ചാണെ നോക്കുമ്പോ ഒറ്റയ്ക്ക്
ഏഹ്
മൊറ്റയ്ക്ക് ഇൻക്ക് പോവാൻ ഭയങ്കര മടി മമ്മിനെ വിളിച്ച മമ്മി പറഞ് ഞാനങ്ങും ഇല്ലന്ന് പറഞ്ഞു അപ്പനോക്കുമ്പോ മക്കളെട്ത്ത് തന്നെ പോണ്ടേന്ന് ഓർത്ത് മൂത്തനെ വിളിച്ചപ്പോ മൂത്ത പറഞ്ഞു ഞാനും വരുന്നു പിന്നത്
ആഹ്
ഞാഓണ്ട് പിന്നെ ചെറുതിനെ ഞാഎട്ത്തിട്ട് എനിക്ക് പോകാനൊരു മടി എങ്ങാനും വല്ല തലാറും വന്ന് ചെയ്ത്കഴിഞ്ഞാല്
ആഹ്
അപ്പം ആനെപ്പോയി പണ്ടൊന്ന് തലകറങ്ങി വീണോണ്ട് ഇപ്പൊ എനിക്ക് ഒറ്റക്ക് എവിടെയും പോവാ ഒരു മടിയാ ഇപ്പ ഞാൻ തന്നെയാണെങ്കി കൊഴപ്പവില്ല കൊച്ചും കൂടെ ഉള്ളോണ്ട്
ആഹ് ഹാ
പിന്നെ ആരെങ്കിലും പിന്നെ എടുത്തോട്ട് പോകുവോ എന്നൊക്കെ ഉള്ള ഒരു പേടിയായിരുന്നു അന്ന് മോന് ചെറുതാ അതാ ക്കൊണ്ടും ഫോൺ എടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ തല കറങ്ങി വീണൂന്ന്.
ഏഹ് ഏ
പിന്നത് മൂത്തോൻ അന്നിട്ട് നേഴ്‌സ്. ആ കൊച്ചിന്റെ കൈന്ന് ഫോണ് മേടിച്ചിട്ട് പപ്പേനോട് കാര്യങ്ങള് പറഞ്ഞു.
ഹാ ഹെ
അന്നേരം എന്റെ മമ്മി ഇങ്ങനെ പനിച്ചുവെറച്ച് മമ്മി കെടക്കന്ന്. അന്നേരം പതിവില്ലാതെ പപ്പമാരെ വിളിച്ചിട്ട്. വരണോ വരണോ ചോദിച്ചു.
ഏ ഏ.
പോരെന്ന് പറഞ്ഞിട്ട് എന്റെ അവിടുത്തെ ഹസ്ബെന്റിന്റെ പപ്പ ടൗണിലെത്തി. അത് കയിഞ്ഞ് ഞാന് ബ്ലഡ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊച്ചിനേംക്കൊണ്ട് വേഗം ഓടിയതാ.
ആഹ്
അപ്പൊ നോക്കുമ്പോ ഞാന് ക്യാഷ്വാലിറ്റി കെടക്കുവ.
ആയി. ഉം
ഞാൻ നോക്ക്മ്പൊ എട്ട് വി ചെട്ടായിനെ എന്നട്ട് ആരോ വിളിച്ചു പറഞ്ഞു ചേട്ടായി ഒക്കെ പേടിച്ച് എല്ലാർക്കും പേടി ഞാന അവ്ടെ ഇ കെടക്കുവല്ലോ.
ആഹാ.
തട്ടിക്കൊണ്ട് പോകൊന്നായിരുന്നു എല്ലാരും.
അമ്മേ.
സത്യം എനിക്കങ് പേടിച്ചു പോയി ഞാൻ. ഞാ എന്നട്ട് ഞാൻ കണ്ണ് തൊറന്ന് നോക്കുമ്പോ ഞാൻ ഇങ്ങെ ക്യഷോലിറ്റി ട്രിപ്പ് ഒക്കെ ഇട്ട് കെടക്കുവാ. അപ്പൊ വല്ലാണ്ടെരു പേടി പിടിച്ചന്ന്. ആ അങ്ങനെ ആയിപ്പോയി ഒരു പേടിച്ചത്. ഉം ബ..
അവൻ ഇവിടെ. ..
എന്താ കറിയാക്ക്ന്നെ.
കറീ ഒരു കഷ്ണം വെള്ളേരിണ്ട് അതിലൊരു ചക്കക്കുരൂ ഇട്ട് വെക്കട്ടെന്ന് മനസ്സില് വിചായിച്ച് ഇന്ന്എല്ലാരാണ് വീട്ടിലും ഉണ്ട്. കെട്ടിയോനൊക്കെ വീട്ടിലുണ്ട് അപ്പൊ നല്ല കറി വേണോം.
ആഹ്
അല്ലെ ഞങ്ങളൊക്കേണെങ്കി അട്ജസ്റ്റ് ചെയ്തിട്ട്എന്തേങ്കും കാക്ക..
ആഹ് കറി വെച്ച് വെച്ച് പണ്ടരം അടങ്ങി പോകും വീട്ടില് ചേട്ടായിന്റെ വീട്ടില് ആള് മട്ത്തു പോകും. ചേട്ടയി കാണെ കൊറച്ച് മീൻ ഒണ്ടാക്കണം എന്നെ കണ്ട് കഴിഞ്ഞാ സൂക്കെട് തൊടങ്ങും. ബീഫ് മെടിക്കെട്ടെ ചിക്കൻ മെടിക്കെട്ടെ ചോയ്ച്ചോണ്ടിരിക്കും. മേടിക്കെലും അപ്പൊ ഞാൻ ചെലപ്പോ നല്ലാകാര്യത്തിൽ ഇത്തിരി സാമ്പാർക്കെ വെക്കും.
ആഹ്
ഉച്ചയാകുമ്പൊ ദേ എറച്ചീം കൊണ്ട് വരും പിന്നെ മനുഷ്യൻ സാമ്പാർ കൂട്ടൂലേച്ചി.
അപ്പൊ അത് അവ്ടെ വാക്കിയാവും.
അത അവിടെ ബാക്കി അപ്പൊ ഫ്രിഡ്ജി ഇപ്പോ മേടിച്ചോണ്ട് എല്ലാം കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെ ഇത് തന്നെ ഇപ്പൊ അബത്തം പറ്റിയെ കഴിഞ്ഞ ദിവസൊക്കെ ബീഫ് ഇരി പ്പൊണ്ട് അന്നട്ട് ഇന്നലെ ഞാനി ഇങ്ങോട്ട് വരുമ്പോ രാവിലെ അത് കറിയാക്കിട്ട് പോന്നു.
ഏഹ്
ഉം അങ്ങനെ
അത്ശരി ഉം
ഇത് തീർക്കണ്ടേ എങ്ങനെയെങ്കിലും കാടന്ന്
ആഹ്
നിക്ക് നിക്ക് നിക്ക് അല്ല ഞ ചോറ്ണ്ണ്ല്ല പറയും
എഹ്
ഇപ്പൊ അയ്ന് ചിക്കനൊക്കെ നല്ല വെല ആയിലേച്ചി
ആഹ് ചിക്കന് വല്ല വലെ ആയി ഇന്നലെ മേടിച്ചിപ്പോ ഇരുന്നൂറ്റി നാല്പ്തോ
ആഹ് മീനോ?
മീനും വെലയ
ആഹ് മത്തിക്കെ നല്ല വെലയ
ആഹ് പാഹ്
നല്ലതാ ഞമ്മടെ അതിലെ ഒരു കുഞ്ഞ് പിരുവിരിപ്പം മത്തി വരും ഒന്നും കൊള്ളുവല്ല എനിക്ക് പണ്ടേ ഇഷ്ടല്ല മത്തി
മത്തി അയിനെ വലി ആഹ് വല്യ അയ്ല മനിഞ്ഞാന്ന് ചെക്കൻ മേടിച്ചിട്ട് വന്ന്
അഹ് അഹ്
അത് വല്യ അയ്ല
ആഹ് ആഹ് ഞങ്ങള് ഇന്നാള് ഒരുസം മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയപ്പം കഷമീൻ പോലത്തെ മുന്നൂറോ നന്നൂറോ രൂപ
എഹ്
അത് മേടിച്ചു അത് മേടിച്ച് കറിയാക്കി പിന്നെ കൊറച്ചെടുത്ത് വറുത്ത്
എഹ്
പിന്നെ കൊറച്ച് ന്നത്തല് മേടിച്ചു ചെറുത് അതൊന്നും ചെറുതിന് ചെക്കന് മൂത്തേന് പൊരിച്ചു കൊടുത്താ തിന്നോളും ചെർദ്ന് വേണ്ട ഇറച്ചിയും വേണ്ട ഒരു സാധനം അയിന് വേണ്ട
എന്ത കഴിക്കത്
അതിന് കുറുക്ക് കൊടുത്താലും കൊറച്ചെങ്ങാലും കഴിക്കും അത് തോ രണ്ട് പാ കഴിച്ച് കഴിഞ്ഞ തുപ്പലോ തുപ്പല
എഹ്
പിന്നെ വെള്ളം ഒക്കെ കൊടുത്ത ചെലപ്പം കുടിക്കും
ഏഹ് വെള്ളം മാത്രം കുടിച്ച് എന്താ കാനാ
ആഹ് അതിനെ കണ്ട ഒരു മനുഷ്യൻ പറയില്ല ബർത്ത്ഡേ ആകാറായിന്ന്
അയ്യോ ഒരു വസാവനായി
ഒരു വയസാകാറായി എല്ലാരും ചോദിക്കുന്നെ ആറു മാസ ആയോ ആറു മാസ ആണോ ചോദിക്കുന്നവരെ കണ്ടിട്ട്
അയ്യൊട കഴിച്ചോളായിരിക്കും കൊർച്ച് കഴിമ്പോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഗ് റേഞ്ച് പോയതാര്ന്നു
അഞ്ചു പോയതാ
ഉണ്ടായപ്പോ തൂക്കണ്ട് പക്ഷെ ആളെ കാണാനില്ല
ആഹ്
ആള് ചെറുതാ ഇപ്പളും കുഞ്ഞായിട്ടിരിക്കുന്നു മൂത്തതായിരുന്നപ്പ നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു ഫുളളും അവനാണ് തടിച്ചക്കെ ഇരിക്കുന്നത്.
കുറച്ച് ചിലപ്പോ കുറച്ച് കഴിയുമ്പം റെഡി ആവുവായിരിക്കും.
ചിലപ്പോ റെഡിയായിക്കോളും
നിന്റെ പ്രകൃതി ആയിരിക്കും
അതെ പോലെ അതെനിക്ക്‌ തോന്നുന്നു. അയ്യോ ഞാനിട്ട് മൂത്ത മൂത്തത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്ക അപ്പൊ ഞങ്ങളിങ്ങനെ പറയുംചെയ്തു ഇവൻ ആദ്യം കൊടു ചാളുടെ കൈ എന്തായാലും നല്ല കയ്യാ
ആഹ്
ഇവിടുത്തെ ആള് പട്ടിണികിടക്കുന്ന മനുഷ്യനാ തോന്നൂന്ന് പ ചെറുത് ചോറ് മൂത്തേന് പിന്നെ ചോറ് കുറുക്കൽ അങ്ങനെ പരിപാടിയൊന്നും ഇല്ലായിരുന്നേ ഇളേതിന്പിന്നെ നേർച്ച ഉണ്ടാരുന്നു അപ്പൊ അതുകൊണ്ട് ചോറ് കൊടുത്തു. ഒരു പള്ളിൽ കൊണ്ട് പോയിട്ട് ചോറ് കൊടുത്തു.
ആഹ്
അതിന് ഒരു ഇതുല്ല അതിന് ഇങ്ങനെ എടുത്തോണ്ടതിന് നടന്നാ മതി.
ആഹ്
ഭക്ഷണം ഒന്നും വേണ്ട ഒരു ദിവസം മൊത് ത്തം പട്ടിണി കിടത്തിയാലും അതിന് കുഴപ്പില്ല പിന്നെ ഇ പൊൻ മോൻ തിന്നന്ന ബിങ്കോയോ അങ്ങനത്തെ സാധനോക്കെ കണ്ടു കഴിഞ്ഞാല്
ആഹ്
അന്നേരം അതിനോടൊരു ഇഷ്ടാ ട്ടോ നമ്മള് പിന്നെ കൊടുക്കൂല പിന്നെ കട്ടൻ ചായ കാണുമ്പോ അതിനോടൊര് ഇഷ്ടം
ഉം
അങ്ങനെയൊക്കെയാ നമ്മള് അതൊന്നും കൊടുക്കൂ ഒന്നു ഇല്ല.
അത് ഇഷ്ടുള്ളത് കഴിക്കട്ടെ
ആന്ന് പിന്നെ ബിങ്കോയും അതും ഇതൊക്കെ കൊടുത്ത് ത്ത് കഴിഞ്ഞാ പിന്നെ ഉ അഡിക്റ്റ് ആയി പോകൂലേ മൂത്തത് ബിങ്കോ ജ്യൂസ് ബിങ്കോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് എപ്പോളും അത് തന്നെ
അയ്യോ
ഇതിനെപ്പിന്നെ ഇങ്ങനെ ഞാൻ എടുത്തോണ്ട് നടത്തീട്ട് കാക്കേനേം പൂച്ചേനേം കാട്ടിക്കാട്ടി
ആഹ് ഹാ
ഓ എന്തെങ്കിലും ഇച്ചരിച്ച വായില് കൊടുക്കും
ആഹ് ആഹ്
ഇച്ചിരി എന്തെങ്കിലും തിന്നും കൊറച്ച് എന്തെങ്കിലും വയിലോട്ട് പോം പിന്നെ തുപ്പലോ തുപ്പല് പിന്നെ എന്തെങ്കിലും ജൂ ജ്യൂസൊക്കെ അടച്ച് കൊടുക്കുവാണെങ്കില് കുടിക്ക ഞാനിപ്പ ഇടയ്ക്ക് ക്യാരറ്റ് പാലിലരച്ചിട്ട്
ഏ
അങ്ങനൊക്കെ ഒരു തുള്ളി കൊടുക്കും എന്തെങ്കിലും വേണ്ടെ ഇന്നാള് ഡോക്ടറെ പനിയായിട്ട് കാണിച്ചപ്പം ഡോക്ടറ് കൊച്ചിനെ കണ്ട പാടെ പറയ ഇതിന് രക്തക്കുറവ് ഉണ്ട് ട്ടോന്ന്
അത
അത് നോക്കുമ്പം കൊച്ച് നല്ല വെളുത്തിട്ട ഇരിക്കുന്നത് കൊച്ച് നല്ല വെള്ള കളറാ അപ്പോ പെട്ടെന്ന് കാണുന്നവര് വിചാരിക്കും കൊച്
ആഹ്
അപ്പാങ്ങനെ എല്ലാരും പറയുന്നോണ്ട് എനിക്കൊരു പേടി അട്ട് പിന്നവരയൺ സിറപ്പൊക്കെഴുതി ഞാൻ പിന്നെ അതൊന്നും കഴി കൊടുത്തില്ല
ആഹ്
ബെ ബ്ലഡ്ണ്ടോ ഇല്ലയോന്നമ്ക്ക് അറിയത്തിലല്ലോ ഒണ്ടെന്ന് എനിക്ക് തോന്നു കണ്ടിട്ട് കൊഴപ്പോന്നും തോന്നുന്നില്ല.
ആഹ്
അത്ങ്ങനെ വെള് വെള്ള കളറാ സായിപ്പിന്റെ കളറാ കൊച്ചിന് ഉറുമിന്ന് എടുത്ത ങ്ങടെ സിസ്റ്റർ ചോയ്ച്ചു ക്കെ
ആഹ്ഹഹഹഹഹഹ അയ്യ
ടൗണിലോട്ടൊന്നും എറങ്ങലില്ല
ടൗൺലോട്ട് ഞാനങ്ങനെ പോക്കില്ല
ഇല്ലാല്ലേ
ഉം ഉം
നമുക്കെല്ലാർക്കും കൂടെറങ്ങാം
അതന്നെ പറയുന്നുണ്ട് എന്നു എറങ്ങാ എറങ്ങാന്ന് അപ്പൊ ലീവ്ട്ടണ്ടേ അല്ലേനി ഞാൻ മൂന്നരാവുമ്പോ ഞാൻ ചാടും
ആ സമയത്ത് എനിക്ക് വണ്ടിയില്ലെന്നേ
ആഹ്
ഇപ്പൊ ഇന്നൊക്കെയാരുന്നെങ്കിലും ഇന്നും വണ്ടിയില്ല ഇന്നെങ്ങനെങ്കിലും വരായിരുന്നു
ആഹ്
എർക്കും കൂടെ ഒരൂസം ഏതെങ്കിം പാർക്കിലൊക്കെ പോയിരുന്ന് വർത്താനൊക്കെ പറയാരുന്നു
അതന്നെ അതന്നെ ഞാനും വിചാരിച്ചു അത്
ല്ലോ വേറെ ആരേം കാണലൂല്ല
ആഹ്
അങ്ങനെ അങ്ങനെ എല്ലാവരുടെക്കും എല്ലാർക്കും തെരക്ക- ക്കായി ആരും ആരെയും വിളിക്കലും പറയലു ഒന്നുല്ലെന്നേ
ഹ് തെരക്കോടെരക്കെല്ലർക്കും
എല്ലാവക്കും തെരക്കായി